ആ കേക്ക്ണ്ടെടി പറ
ആ എന്തൊക്കെ വകുന്നേരൊക്കെ ചായൊക്കെ കുടിച്ചിരിക്കാ?
വൈകുന്നേര ചായക്ക ആയോ കിടത്ത ഉച്ച മയക്കത്തിാണ് നീരഴിക്കണം
ആ ശരി നിങ്ങൾന്താ വൈകുന്നേരം ചായക്കെ എന്താ സ്നാക്സ് എന്തോ ഉണ്ടാക്കിയണ്ടോ.
സ്നാക്സ് ആദ്യക്കെ ഉണ്ടാക്കിയാണനു ഇപ്പ ചൂടായിട്ടേ. ഒന്നിനൊരു മൂഡില്ലാണു ഉണ്ടാക്കലു ല്ല. ഇവിടെ ഓൾറെഡി ഇഷ്ടം മധുരത്തിന്റെ ഒന്നും ഇഷ്ടമല്ല.
ഗ്യാസ് കത്തിച്ചാ യന് നമുക്ക് ഗ്യാസിന്റെ അടുത്ത് നിക്കാനില്ല.
നിക്കാൻ കഴയില്ല. അത് തന്നെയാണ് ഇപ്പ ജ്യൂസാണല്ലോ. ജ്യൂസുകൾ അപ്പം വേണ്ടി.
ആഹ ഇപ്പൊ മെയിന മെയിനായിട്ട് മക്കൾക്കുള്ള പണി ഫ്രിഡ്ജ് തുറക്കനെ തുറക്ക
ഫ്രിഡ്ജ് തുറന്ന് തുറന്ന് ഫ്രിഡ്ജി മലൊക്കെ ഇങ്ങനെ വിരലടയാളം ക തൊടുന്ന്
അയ്യോ ഞാ എന്നു തുടക്കണംപ്പ ഫ്രിഡ്ജിൻ്റെ ഡോറ് അലെങ്കി അത്ര തുറക്കേണ്ടില്ല നമ്മള് തുറക്കണ ടിളക്കളേണ്ടാവുകളുണ്ട് ണ്ടേ
അല പറഞ്ഞേട്ട് കാര്യല്ല ഐസും വെള്ളത്തിന് എടുക അടക്കുക അതന്നെ
ആ അത് ഇനിയിപ്പ ഉണ്ടെങ്കിലും ഇല്ലെലൊക്കെ അതനേ ഞാൻ റ രാവിലെ ഞ ഫോട്ടോ എടുത്ത് വെച്ചാണ്ടി
ആ സ്നാക്സ് ഇണ്ടാ ക്കെ ഇഷ്ടാണ് വൈകുന്നേരം എന്തേലുമൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടൊക്കെയാണ് ഇപ്പൊ ചൂടായിട്ടൊന്നിനും നിക്കലില്ല. നീ എന്താ ഇണ്ടാക്കുവോ, കടികളും ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലോ ഉണ്ടാക്കുവോ?
അങ്ങനെ ഉണ്ടാക്കലൊന്നില്ല. അതുവരെ തറവാട്ടിലെനി ഇനി ഇപ്പ ഇപ്പ ഞങ്ങള് വേറെ വീട്ടുത്ത് ഇങ്ങോട്ട് ആയത് പ്പ ഓലപ്പ പോയും ചെയ്ത് അയിനഷേ പിന്നെ വല്ലാ ചെറിയ മക്കളായതൊണ്ട് പിന്നെ നമ്മൾ ക ഉണ്ടാക്കിയാലും അവിടെ വേസ്റ്റ്യി കിടക്കുകന്നല്ലാതെ. പിന്നൊക്കെ ഞാൻ തന്നെ തീരുമാനാക്കണം തിന്നാട്ട അപ്പൊ പിന്ന അങ്ങ് മടി. എിനിക്ക് വൈകുന്നേരം ആയാല് ചായ വേണ്ട. വെള്ളം കിട്ടിയാ മതി.
എനിക്ക് എന്തായാലും ചായ ഒരു ഗ്ലാസ് പാലാർന്ന നിർബന്ധ
ആഹ അപ്പ ആ ശീലല്ലക്കെ എന്തായാലു കിട്ടണം. ആഹ ഇവിടെ പിന്നെ ഓല്ക്ക് ചായ കാണാ കടി വേണോ അത്ര നിർബന്ധല്ല ഒൽക്ക് വൈകുന്നേരം ബാങ്കിന്റെ വിളി കേട്ടാ ഒല്ക്കുള്ള പണി ഒൽക്ക് കളിച്ചാൻ പോവാന് നീയത്ത് മാത്രം ഇണ്ടാവൂ പ്
ഉ ഉ ഉ
പിന്നെ കഴിഞ്ഞട്ട് ഒരു മകരി ഭാങ്ക് കൊടുക്കണ മുൻപ് വരും. കുളിച്ചത്ത് അപ്പൊ എന്ത പള്ള പൈ അ വായിച്ചാ ഒരു കുറന്നാല് മായി അങ്ങനെയാണ് ഇവിടുത്തെ ശിലം. ഞാ പറയാ ആണുങ്ങൾ ചിലപ്പുണ്ട്ന്നുണ്ടെങ്കിലൊക്കെ പുറത്ത് പോയി ചായ കുടിചണം ചായ ഉണ്ടാക്കി കണം കടി കിട്ടണം ഓലപ്പന്ടെങ്ങി പിന്നെന്റെ എത്ര വില്ല.
ഇപ്പ എങ്ങനെ വീട്ടില് എങ്ങനെ ഒറ്റക്ക് നിക്കല് എങ്ങനെ രാത്രി.
രാത്രി ഞങ്ങ ഒറ്റക്കേ നിക്കു. ആദ്യക്കെ പേടി ഞങ്ങള് ആ തറവാട് ടുത്താണ് പക്ഷെ ഞങ്ങള് വീട് പണി അങ്ങന പു ഫുൾ കയ്യാൻ കഴിഞ്ഞ പക്ഷേ ഗ്ലാസ് വെക്കാനുള്ള ഹോൾസ് ഒക്കെ ഉണ്ട്. കുറെ വെച്ച നി വല്ല പോൾസ് മുകളിലൊക്കെ ഉണ്ട്. രണ്ട് രണ്ടാ ആനകൾക്കന്നെ വരാം. അത് വലിപ്പ ല ഹോൾസാ
എൻ്റെ ഗ്ലാസ്സിന്റെ പകല് ആദ്യേ തന്നെ ഒക്കെ കവർ ചെയ്തണ്.
ഉം മൂന്ന് സ്ഥലത്ത് വെക്കാണ്ട് ണ്ടങ്ങനെയാ അപ്പൊ പിന്നെ ഹസ്ബൻ്റന് പെട്ടന്ന് പോവണ്ടേ വന്നതൊണ്ട് വേഗം പോയും ചെയ്ത് പിന്നെ കൊറച്ച് കടോം കാര്യൊക്കെ ഉള്ളൂ അതുകൊണ്ട് ആതോക്കെ തീർത്ത് ഇപ്പൊ അത്തായി ഇങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ഉണ്ട് അ എന്റെ മൂൾ ഭാഗത്താണ് ഹോളിസ് വരഞ്ഞത് അതിക്കെപ്പടിയ ഞാൻ തറവാട്ട് പോയി കടക്ക പിന്നെ മഴക്കാലം വന്നപ്പോ പിന്നെ അങ്ങട്ടും ഇങ്ങോട്ടും മക്കളും ഇങ്ങ നടക്ക ഒരു ബുദ്ധിമുട്ടായിപ്പോ പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു
ആ
ആണല്ല ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മള് പഠിക്കേണ്ടത്
ഏർ ഏതാലും ഇപ്പൊ വിരുന്നാരൊക്കെ വരുണ്ടോക്കെണ്ട് പാമ്പ്
ആഹ അതാണ് പിന്നെ ഫുള്ള് അങ്ങനെ നമ്മള് മൊത്തം റൂമിലേക്കുള്ള സാധനങ്ങളും അടി മാർബിൾ ആട്ടത് അപ്പൊ അടി അടിക്കാണ്ട് മാർബിൾ എട്ട അടിട്ട അടിക്കാണ്ട്
ആ ആ മീൻസ് ൻ എന്തോന്നും ചെയ്യലുണ്ടല്ലോ മാർബിൾ ആയാലല്ലേ
അന്നോ രണ്ടാടി അടിച്ചിട്ട് ഉളുക്ക് അമ്മ നല്ലോ ക്ലിയർ ആക്കിയില്ല ള്ള ടൈം ഞങ്ങക്ക് കിട്ടിയില്ല ഹസ്ബന്ഡ് ഞക്ക് രണ്ടു മാസം ലീവാണ്ടായി പിന്നെ ഹസ്ബൻഡറ് വന്നപ്പോ തീപ്പ് മാത്രമേ കഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ രണ്ടു മാസം കൊണ്ട് ടൈം അങ്ങനെ
എല്ലാം കഴിഞ്ഞിട്ട് വേണം വര അതിൽ നക്കാനും വേണ്ടേ ദിവസോം
ആറ് ദിവസട്ടന്നിട്ടള്ളൂ അന്നെ പോവാനുള്ള ടൈമിൽ പോവാനുള്ള സമയത്ത് ആ ദിവസം നിന്നാലും അവനിക്ക് നിന്നലും തോന്നുവോ
ഇല്ല
അ ആ
എത്രായി പോയിട്ട് പോ
പോയിട്ടിപ്പൊ ഒരു കൊല്ലം ഈ വലിയർന്നാക്ക് വരുന്ന വിരാൻ പാറിയില്ല പി ടിക്കറ്റിനൊക്കെ നല്ല റൈറ്റ് ആും കാര്യൊക്ക
ഓ ഇറത് ഒരു കൊല്ല ആവാനൊക്കെ ആയി ഈ പറഞ്ഞ പോലെ വീട് പണിടുത്ത് കുറച്ച് സാമ്പത്തിക ഇടപാട ഉണ്ടാക തീർത്തിട്ട്
ഇതുപോലെ തിരക്ക് പിടിച്ചൊന്നും വരണ്ട അ ഞങ്ങളന്ന് പറഞ്ഞാ ഒരുപാട് കൊറോണ സമയത്തൊക്കെ അങ്ങോട്ട് പോയി അ നല്ല പൈസ ചെലവ്ന്ന് മൂന്നാളെയും കൊണ്ട് ആ കൊറോണ സമയത്ത് ഞങ്ങള ആദ്യൊക്കെ പോയതാണ് ആ പിന്നെ ഈ കൊറോണ സമയത്താണ് മോള്ണ്ടായി അപ്പൊ രണ്ട ആൺകുട്ടിയൊക്കെ ശേഷം മോൾണ്ടായതല്ലേ അപ്പൊ ഇങ്ങോട്ട് വരാൻ കഴിയില്ല പിന്നെ അങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട വന്നാ അങ്ങോട്ട പോകൻ പറ്റൂ എന്നന്നൊക്കെ വല്ല വാർത്തയ എന്തൊക്കെ കേട്ടപ്പൊ സ്വന്തം ബിസി കുടുങ്ങി പോക വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാ ന ഒരു മൂന്ന നാലഞ്ചു ലക്ഷമൊക്കെ അങ്ങനെട് പോയിുണ്ടാവും
ആ പിന്നെ ങ്ങള് ആ ഓരോരുത്തർക്കും ടിക്കറ്റും കാര്യവും ഒക്കെ ആവുമ്പോക്കെ നല്ല റൈറ്റ് ആണല്ലോ
എല്ലാ റൈറ്റ ആണ് ക്വാറന്റൈൻ ഉണ്ടല്ലോ അന്ന്
ആ
ആ
അയ് ശരി
അന്ന് ക്വാറന്റൈന് നിൽക്കേണ്ടി എന്ന് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി അങ്ങനെ നല്ല പൈസായി അതിന് ശേഷമാണ് ഈ വീട് പണി ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് കൊറേ ആയില്ലല്ലോ അതും ഇത ഒക്കെ പാടെണ് ഒപ്പരം വന്നപ്പോ കുറച്ചൊന്ന് ടൈറ്റായി ന്നാലും കുഴപ്പില്ല അങ്ങനെ പോണ്
ആ ശരി ഞങ്ങൾത് കുറച്ച് കടം കാര്യോക്കണ്ടായിനി ന്റെ ഹസ്ബന്റ് എടീലൊരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റി ന്റെോ ഹസ്ബന്റിന്റൊപ്പംള്ളരാള് മര്ച്ച് അങ്ങനൊക്കെണ്ടായിനി അയ്ല് പിന്നെ അങ്ങളും അങ്ങനെ ടൈറ്റ് ആയി പോയി അതേപ്പത്ര ബുദ്ധിമുട്ടുണ്ടാവൂലേന്
ഉം എല്ലത്തിനും ണ്ടാവും അതിന്റെതായൊരു സാമ്പത്തി
ആ അവൻ ചൊര ഇറങ്ങിയതാ ചൊരത്ത്മ്മന്ന് ബ്രൈക്ക് പോയി വണ്ടീന്റെ
ആ ആ ചുരത്തിന്റെന്നും പറയല്ലേ അന്ന് ആ വണ്ടി കുർച്ചീസം മുമ്പ് വീണ മര് ച്ചഥർഞ്ഞില്ലേനോ?
ആ ഞാനതാലോയ്ച്ചു പോവ്വേ ന്റെ ഹസ്ബന്റ് പഠിച്ച ഒരു എന്ത ഒരു ഭാഗ്യം കൊണ്ട് എത്തു പറ്റില്ല കയ്യിന് കൈയിന്റെ എല്ല് പൊട്ടി ആ ഒ അഞ്ചാറ് കപ്ലീറ്റ് ചെയ പിന്നെ ഒപ്പള്ള ഒരാള് തൊട പൊട്ടി കാത്തിന്റെ എല്ല് പൊട്ടി പറ്റാ പ്രശ്നണ്ട ഒരാൾ മെര്ച്ചും ചെയ്ത് മൂന്നാളണ്ടായി
മക്കളെ ഭാഗ്യം എന്തേലും ഒരു ഭാഗ്യം
ആ ആ ആ അന്നെ പെരല്ലേലും മാണ്ടില്ലേനി മൻസൻ കയ്ച്ചിലായാ മതി
ഉം സത്യം ഒക്കെണ്ടായിട്ടും കാര്യല്ലല്ലോ
അങ്ങനെഒക്കെ കഴിഞ്ഞാട്ട് പിന്നെ പോയാരെയാണ് പെ വൈകുന്നേരം ഞാനങ്ങനെ ണ്ടാക്കില്ലാ ങ്ങക്ക് കേക്ക്ണ്ടാക്കാനറിയോ
കേക്ക് ഞാൻ തട്ടിയൊപ്പിച്ചു ഞാൻ ഉണ്ടാക്കുന്നല്ലാതെ സെയ്ൽ ചെയ്യാനൊന്നും അല്ലാതെണ്ടാക്കും
ആ ആ
ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടും കാര്യല്ല ഓ ഓവനും എയർ ഫ്രയറും ക്കണ്ട് എന്നിട്ടും അറിയില്ല വെക്കാനറിയില്ല
അത് ശെരി യൂട്യൂബിൽ ഇങ്ങനെ കാണല്ലോ അതൊക്കെ നോക്കി ട്രൈ ചെയ്തൂടെ
ആ ഞാൻ ണ്ടാക്കീണ് ഞാൻ ഉണ്ടാക്കി ന്റെ മക്ക ക്കക്കില്ലെ ഞാൻ ണ്ടാക്കും
ആ ആ ആ ആല്ല അവനാന്റെ വീട്ടിലിൽണ്ടാക്കിയന്ന അതിന് പൈസ എടുത്ത് മാങ്ങണ്ട ആവശ്യല്ലല്ലോ
ബ്രെഡിനോട് അത ഞാൻ ണ്ടാക്കല് ബ്രെഡ്ഢിനോട് ഏ ബ്രഡ്ഡും മുട്ടിം ആ ബ്രെഡ്ഡോന്ന് ജസ്റ്റ് നെയ്യില് ഒന്ന് റോസ്റ്റെയ്തെടു ക്കും അപ്പൊ നല്ല ബലം പിടിച്ചു നിക്കുവല്ലോ ചൂടാക്കി എടുക്കും ചട്ടിയിലിട്ടിട്ട് അതന്നിട്ട് ഓരോ ബ്രെഡ് നാല് പീസ ആക്കി മുറിച്ചിട്ട് അതിലേക്ക് പാലും നല്ലോണം മിൽക്ക് മേടും പിന്നെ നമ്മളെ കസ്റ്റേർഡ് പൗഡർ കലക്കി ഒഴച്ച്ന്ന് കട്ടിയാക്കും ന്നട്ടത് ഈ ചൂടോട്ക്കീ ബെഡിൽ ബ്രെഡിലേക്കൊഴിക്കും ആ അത് പാലില് കുർ
ആ ആ ആ
ന്നിട്ടത് ചൂടോട്ക്കെ ബ്രഡിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ മോള്ള് വിപ്പിംഗ് ക്രീംമേക്കും പിന്നിം ഒരു ലെയർ ഇത ചെയ്യും ന്നട്ട് മോള്ള് നട് സന്തോ പൊടിച്ചിട്ടാ ഭയങ്കര ഇഷ്ട ഒരു പുഡിങ്ങ് അത് നല്ല രസള്ള ബ്രഡ ച്ചക്ക് എടുക്കുമ്പോ രസംണ്ടാവില്ല അ
അത് ഞമ്മള് കടേൽന്ന് വാങ്ങിക്കാണ്ട്‌ ഞ ഇപ്ര വിപ്പിങ് ക്രീംമ്ർഞ്ഞാ നമ്മള് കടയിൽന്ന് വാങ്ങണല്ലേ
ആഹ് അത് നൂറ്റി അയ്മ്പിനും മുന്നൂറ്റി അയ്മ്പീനൊക്കെ കിട്ടും ആ ഒന്ന് വാങ്ങിയ
ആഹ്
നമ്മുക്ക് കൊറേ ഉണ്ടാക്കണോങ്കി കൊറേ ഉണ്ടാ ഇത് കാര്യായിട്ട് എന്തിനാ തിന്നാ നിക്ക്ണെ എന്നെ വിപിൻ ക്രീം തിന്നാനാ ഓ എൻ്റടുത്ത് പിന്നെ അതൊക്കെ എലക്ട്രോണിക്സ് ആണ് അവിടെ ഗൾഫില്
ആഹ് ആഹ് ആഹ് അല്ലാ ഇല്ലാതെയും നമ്മക്ക് ഇത് ക്രീ ക്രീമ് ചെയ്യാൻ കഴിയില്ല
ആ വിസ്കിനോടും മിക്സ് സിനോടൊക്കെ ഏണ്ന്ന് ചെയ്യാം പക്ഷെ സു ഇത് നിർബന്ദ് ഇത് ഉണ്ടായ ഉള്ളൊരു സു കാണ്
അല്ല മിക്സീല് ഇടാൻ പറ്റുവോ
മിക്സീല് ഇടുന്ന ഞാൻ കേട്ടീല വിപ്പിംഗിം ക്രീമിന് പൊതുവേ അങ്ങനെ വേണം
ആഹ് അല്ലെ നമ്മള് യൂട്യൂബില് ഇതിലൊക്കെ കാണാം ഇങ്ങനെ അത് അതി പതക്ക്ണത് അങ്ങനെയാണല്ലോ അങ്ങനെ ആക്കുമ്പോ
ഉം ഉം എക്ക് പിന്നെ സാധന സാമഗ്രികൾ ഫുള്ള് ഇണ്ട് ഓൽക്കേ എലക് എലക്ട്രോണിസിന്റെ പണിയാവുമ്പഴേ സാൻവിച്ച് മേക്കറോ ഇത് ഓവനും എയർ ഫ്രയറും എല്ലാം ഉണ്ട് ഉണ്ടാക്കൂലന്നുള്ളൂ ഇണ്ടാക്കാനാവുല
ആ അയ് ആരും ഇല്ലാഞ്ഞാ നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് എത്തില്ല ഇനി വയകിന് നിന്നെറങ്ങച്ചാങ്ങലെ നമ്മക്ക് തോന്നോള്ളു
മടിയാണ് മടി പിന്നെ എന്താന്നാല് ഉം മക്കളേ ചായ ചോയ്ക്ക്ണ്ട് ന്നാ ഓക്കെ
ആഹ് ആഹ് ആയിക്കോട്ടെ
ഉം